ആ അപ്പം ഏ സിബിൽ സ്കോർ ഇപ്പെന്റെ ഏഴു നൂറ്റി ഇരുപത്തി മൂന്നേ ഉള്ളൂ
ആ
അപ്പം ഏ വായിഴുന്നൂ നൂറ്റി അമ്പതിൽ കൂടുതൽ വേണം നല്ലൊരു സിബിൽ സ്കോർ വേണെങ്കി
ഉം
ഉം
സിവിൽ സ്കോർ കൂട്ടുന്നെങ്ങനെയാ
അത് കൂട്ടുന്നത് നമ്മൾ കറക്റ്റായിട്ട് പൈസ അടച്ചു പോയാ മതി
ഉം അല്ല ഈ സിവിൽസ്കോർ ഒന്തോ സംഭവംന്തേവാ അപ്പൊ നെക്കെങ്ങനെ ഇപ്പിരു എഴുന്നൂറ്റി ഇരുപത്തി മൂനുള്ള
എടി സിബിൽ സ്കോറെന്ന് വെച്ചാല് നമ്മുടെ സ്കോറാണ് അപ്പ ആ സിബിൽ സ്കോറ് എഴുന്നൂ റ്റിയമ്പതി കൂടുതലാണെങ്കി നമ്മക്ക് നല്ല ലോൺ എമൗണ്ട് കി ലോണ് നല്ല പൈസ കിട്ടും ഇപ്പൊ നമുക്കിപ്പ അത്യാവശ്യ ത്തിനൊരു ഒരു ലക്ഷം രൂപ വേണോന്ന് വെച്ചോ അപ്പൊ നമ്മള് ചെന്ന് ലോൺ ചോദിക്കുമ്പം അവര് സിബിൽ സ്കോർ നോക്കി എഴുന്നൂറ്റി അമ്പത് പ്ലസ് ആണെങ്കി ആ ഇയാൾ കറക്റ്റ്നടയ്ക്കുന്ന വ്യക്തിയാണ് ഇയാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താല് കറക്റ്റ് നമുക്ക് അടക്കാൻ പ പൈസിങ്ങോട്ട് എന്നാൾ പൈസ കൊടുക്കും പക്ഷേ ഈ സി ബിൽസ്കോർ കൊറവാണെ ഇപ്പം എഴുന്നൂറ്റി അമ്പതികുറവ് ഒരു അറുന്നൂറ്റമ്പത് കൂടുതലാണെങ്കിൽ ആ ഒരു ലക്ഷം രൂപ കിട്ടൂല്ല എം എംമ്പത് രൂപയല്ലെങ്കി എഴുപത് രൂപക്കെ കിട്ടത്തുള്ളൂ ഒട്ടും കുറവാണെങ്കിൽ ഒരു ലക്ഷം രൂപയും കിട്ടത്തില്ല ഒരു നാണൂറ് അഞ്ഞൂറൊക്കെ യാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ വേണമെങ്കിൽ മുപ്പത് നാല്പ്പത് രൂപയെ കിട്ടത്തുള്ളൂ ഉം അപ്പം പിന്നെ കൂട്ടാനായിട്ട് ഇപ്പം ഏ എനിക്കിപ്പെഴുന്നൂ നൂറ്റമ്പതികൂടുതൽ വേണോങ്കി ഒരു രണ്ട് മൂന്ന് മാസം കററ്റായിട്ട് അടച്ചാലേ പറ്റത്തുള്ളൂ
ആ
അഞ്ചാറ് നല്ല ടൈം ഗ്യാപ്പെടുക്കും ഇത് കൂടണോങ്കി അഞ്ചാറ് മാസോക്കെ പിടിക്കും നല്ല എയൂറ്റമ്പത് കൂട്ട് നല്ല സ്കോറിലെത്താൻ അപ്പം ഇപ്പൊ നന്നൂറഞ്ഞൂറൊക്കെ ഉള്ള വ്യക്തിയാണെങ്കി വർഷങ്ങളോളം കറക്റ്റന് ഒരു മുടക്കും കൂടാതെ അടക്കണ്ടെ രും
ഉം ഇപ്പൊ അല്ലെ
ആ നമുക്കിപ്പ വേണ്ട ലോൺ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലക്ഷം രൂപ നമുക്ക് കിട്ട ത്തില്ല അതാണ് ഇതിന്റെ കൊ കൊഴപ്പം ഈ സിബിൽസ്കോറിന്റെ ഉം
അല്ല ഇപ്പ എങ്ങനെ നിനക്ക് എഴുന്നൂറ്റിരുപത്തി മൂന്ന് താനെ യിങ്ങനെ സിബിൽ സ്കോർ വരുന്നെ
അത് ഞാൻ എന്റെ പേര് വെച്ചിട്ട് അമ്മ മു തുുറ്റിന്ന് ലോൺ എടുത്തരുന്നു അതിന്റെ ആയിരിക്കണം
മ്മ്
ഉം പിന്നെ ഇതും എടുത്തായിരുന്നു മറ്റേ എജ്യൂക്കേഷൻ ലോണും അതിന്റെൊക്കെ ആയിരിക്കും
ഹം
ഉം
ഒന്ന നീ കടൽ പോയപ്പോ മഴയൊന്നും ഇല്ലരുന്ന ആ ഉം
മഴയണല്ല മഴ ഇല്ലായിന്ന് ഞാൻ പിന്നെരു കൊട മേടിച്ചേ
മേടി
ഓ ഇവിടെ ഒരു കുട ഉള്ളായിര് ന്ന്
ഇപ്പൊ എത്ര അടയാ കൊടക്കക്ക
ഇപ്പൊ ഞാൻ മേടിച്ചത് എഴുന്നൂറ്റി ഏ ഇരുന്നൂറ്റി എഴുപത് രൂപ
ബ്രാൻഡ് കൂടെയണ
ഉം ബ്രാഡല്ല ബ്രാഡല്ല
അല്ലാത്തത്
ആ അവര എന്നോട്ട് ചോദിച്ചു മോളെ പൈസ കുറവുള്ളത് വേണോ കൂടുതല വേണം അപ്പൊ ഞാൻ വന്ന പൈസ കുറവുള്ളത്
പൈസ കറാവല്ലത്
ഓ ഇരുന്നൂറ്റി എഴുപത്
ഏ
ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്
നീ എഴുന്നൂറ്റി ഇരുപതല്ലടി ആദ്യം പറഞ്ഞത്
ഇരുപറ്റി എഴുപത് ഇന്ന ടു ഹണ്ട്രഡ് ആൻഡ് സെവന്റിി
അതൊക്കെ ഒരു കാറ്റടിക്കുമ്പോഴേ കമ്പി അങ്ങ് പോകവും പറയിലോട്ട്
അങ്ങനെ പറയില്ല നീ
ആ
ഡോൺ ഡേബർ സ്നേതറ്റ് അത് എന്വാ ഞാനാണെങ്കി തുറന്നുടോ കടയെ വെച്ച് അപ്പൊ ഈത്ത്ത് തുറക്കുന്നില്ല ഞാൻ വിരാച്ച ഭഗവാനെ മേടിച്ചപ്പോഴേ അതും പണിയൊന്നുന്നു മേടിച്ചില്ല മേടിക്കതിന് മുന്നേ പിന്നെ ആ കടയിലെ ആ നിക്കുന്ന അയാള എടുത്ത് നല്ലവണ്ണം തുൊറന്നപ്പോൊ തുറന്ന് പട കുറവായൊണ്ട് തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അധികം മഴ കൊള്ളിക്കരിക്കും
കൊ എന്റെൽ കൊടവിടന്ന് പറ ചുമ്മാ വെച്ചേക്കണം
അതാ മഴ ഴ ഒന്ന് തോന്നിട്ടെടുങ്ങും
നീ പിന്നെ തുറന്ന് നോക്കില്ലേ കടക്കാരൻ തുറന്നിട്ടല്ലാതെ
ട്ടി കൂട തുറന്നോക്കി അപ്പൊ തുറക്കുന്നുണ്ട് പക്ഷെ ഒരിതുണ്ട് ബുദ്ധിമുട്ടുണ്ട് കുടക്ക് അത് പുതിയ വീടായോണ്ടായിരിക്കും
ആ അത് പുതിയ കുടയെല്ലാം അങ്ങനെ തന്നെടി ആദ്യമക്ക് ബുദ്ധിമുട്ടാവും
ആ എന്നിട്ട് ഞാൻ ചോദിച്ചു ക കറുപ്പ് മതി അപ്പൊ കറുപ്പില്ല കറുപ്പ് വില കൂടിയതേള്ളൂ
മ്
മറ്റേ വെല. കൊറഞ്ഞതിന്. കളറ് മറ്റേ വയല റ്റ്. എടുത്ത്. വൈലറ്റ്കളർ ആ. വെല. കൊറഞ്ഞതും. പിന്നെ പുള്ളികൊടെയെ. ഉള്ളൂ. വല്ലല്ല. വൈലറ്റും ഹേ. പുള്ളിക്കൂടേം. വെല കൊർഞ്ഞത് ഉം ബാക്കി. എല്ലാം. വില കൂടിയത് ന്നിട്ട്ഞാൻ. ഇത്. സ്ലിപ്പർ. മേടിക്കാൻ മറന്നോയി. ഈ ട്ട. ഇടാനെ ബലി.. ഇടാനെ അത്. ഞാൻനിവ. മറ്റേ. ഇത് ഷാംമ്പൂ ഷോ പ്പൊക്കെ വെടിചിട്ടറങ്ങിയപ്പോഴത്തേക്ക് മറ്റേ എന്റെ ബസ്സ്‌ വന്നു. ചാമക്കാര അപ്പം. ആ. ബസ്സ്. വന്നപ്പെ ത്തേക്കും. പിന്നെ നമ്മക്ക്. അറിയാവുന്ന. കണ്ടക്ടർ മാമനന്നെ എന്നെ വിളിച്ചു വാ കേറാം പറഞ്ഞ് ഏ. പിന്നെങ്ങനെ. കേറാതി ടി
ആ. വിളിച്ചല്ലേ എങ്ങനെ കേറാതി രി
അങ്ങനെ. ഞൻ കേറി. വേറെ ബസ്സും ഇല്ല. ഇനി. ഇങ്ങോട്ട്. അഞ്ചരക്കേ ഒള്ളൂ ശിവപ്രിയ
ഓ
അവോണ്ട്. ഞാൻ കേറി. അവിടെ ചെന്നിട്ട്. വേടിക്കാന്ന് വെച്ച് വിളിച്ചില്ലേ. ഇതുവരെ. ഇനിഎ. പിന്നെ എങ്ങനെ
എല്ലാക്കെ. മേടിച്ചൊക്കെ വെച്ചു വിളിക്ക്യയിരികൊടി
ഉം അത്. ആ. സാറാണെങ്കി മെനഞ്ഞാന്ന്. പർഞ്ഞത്. നാളെ. പറയാന്നാണ്. പർഞ്ഞത്
ആ
ഇന്നലെ. പറഞ്ഞി. ഇന്ന് എന്തുവാ. ഇൻ. വരണ്ടന്ന്. പർഞ്ഞു. എന്റെടുത്ത് ഇന്ന് വരണ്ടന്ന് ഇന്ന് വോയിച്ച പ്പോ. അങ്ങേര്. എടുത്തിട്ട് പോയ റിപ്ലൈഒന്നും. തന്നില്ല
ആ, ഹാ
ന്നിട്ട്. ബാ. വേറെ. കൊച്ചുങ്ങള്. വോയിച് അപ്പൊ. അവരെടുത്ത്. പർഞ്ഞത്. ബില്ലി. ഇൻസ് ഫോമ്. ടുമാറോ. ഇന്ന്. നാളെ ഇൻഫോം. യ്യാന്ന് മ്മ്. ചുമ്മ. ഞാൻ. വിചാരിച്ചു. പരാ മറ്റേ. ഇതെങ്ങാണും. ഒണ്ട്. പരികേസ് കൊടുത്താലോന്ന്
പറ്റിചെന്ത്‌. വഞ്ചനാ. കു
ഓ. അഞ്ചന്നിട്ട്. കോമ്പൻസേഷനും. തേടി
ഉം
അതെങ്ങാനേ. വറ്റതൊള്ളൂ
ഇനി. നിനിക്ക്. പതിനഞ്ചല്ലേ കിട്ടൂന്ന് പറഞ്ഞേ
ഓ. പതിനാല്. പതിനാലും. സംതിങ്
മ്മ്. ഇത് ഒരു വർഷമായാൽ. ഇത് കൂടത്തൊള്ളൂ സാലറി കയറ്റം കാണു ലെ
ഇല്ലല്ല. സാലറി. രണ്ടു വർഷത്തേക്ക് സെയ്മെന്നെ
ഏ. രണ്ടു. വർഷത്തേക്ക് ഫിക്സ്ഡാ
ഓ, രണ്ട്. വർഷാണ്. അവിടുത്തെ പി. ഏത്. കോൺട്രാ ക്ട്‌ പിരിഡ്. വരുന്നത് ആ രണ്ട് വർഷം നമ്മളവിടെ ഈ പണി ഈ. പൈസ ക്ക് വർക്കെയ്യാ
ഉവ്വാ അത്. നഷ്ടംതന്നെ
പർക്ക്. ചെയ്യണോ. വേണ്ടയോ. എന്നുള്ളത്. നമ്മുടെ ഇത് ഇതിരിക്കും കയ്ല. ഇരിക്കും. മ്. ഞാൻ വിചാരിക്കുന്ന ഒന്നെങ്കില് ഇവിടെ. നിന്നിട്ട് വേറരു ജോലിക്ക്. ച്. പോവാന്ന്. എ. ഇവിടെ തന്നെ ഉള്ള വേറൊരു ജോലിക്ക്. പോവാന്ന. അതല്ലെങ്കി. ഒരു വർഷ് നിന്നിട്ട് മറ്റേ. ഗൾഫിലെങ്ങാനും അവിടുത്തെ. ഡ്യൂട്ടി ണ്ടാവോല്ലോ. ച്. അപ്പ. അവ. സ്പീരി യൻസ് റ്റുള്ളവരെ അവിടെ കിട്ടാൻ ചാൻസ് കൂടുതലല്ലേ അപ്പ ശമ്പളവും കൂടുതലായിരിക്കും. അങ്ങനെ അങ്ങണ പോവാന്നാ
ഉം ഹ ഹാലോചിച്ച് കണ്ടക്കെ ചെയ്യണം അന്തരായാലും
ഉം യ
ശെ കൊണ്ട് പോകൻ ഒരാളുണ്ടെങ്കി കുഴപ്പില്ലടീ ഈ ഗൾഫിലേക്ക് പോവുന്ന പറഞ്ഞാ പുള്ളേരെ റക്കമന്റേഷന ഉം
അതും അത്രയും അറിയ പോവാൻ പള്ളി ഇറങ്ങേണ്ട അത്ര നമ്മള അറിയാതെ ഒന്നും പോവാൻ പാടില്ല. നീ ഇടക് അന്തര പെണ്ണുങ്ങളെ കൊണ്ട് പ്രശ്ന ആയില്ലെ
ഓ അത് മറ്റേ ശ കസ് മാഫി
അതുകൊണ്ട് എന്തായാലും നമ്മൾ സൂക്ഷിച്ച് ആലോചിച്ചൊക്കെ ചെയ്യാവുള്ളൂ. അവിടെ നീ പോയി നി ന്ന തന്നെ പ്രശ്നങ്ങളിനൊന്നും ചെന്ന് ചാടാൻ നിക്കരുത്.
ഉം ഹ്ഹ് എന്നാൽ നമുക്ക് അറിയത്തി അറിയത്തില്ലല്ലോ മീൻസ് എങ്ങോട്ടാ പോകേണ്ട
ഉം
ഉം അറബി അറിയ ഹ അറബി അറിയാ
ഹ്ഹ്
അതല്ല നമുക്ക് ഇംഗ്ലീഷ് അറിയാതെ എന്നിട്ട് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നിടത്തന്ന് ഇംഗ്ലീഷ് ആയി പറക്കുന്നതാ
എന്തക്ക്യ ആണോ ആവോ
ഇംഗ്ലീഷിൽ പഠിച്ചിട്ടൊരു ഗുണം ഇല്ല
സത്യ മറ്റേ ഇംഗ്ലീഷ് പഠിച്ചതൊക്കെ പറയുമ്പോ ഭയങ്കര വിചാരം എല്ലാര വിചാരംന്ന് വെച്ച കഴിഞ്ഞാ ഓ ഇംഗ്ലീഷാണ് എല്ലാം അങ്ങ് അറിയാന്നാണ് ട്യൂഷനൽ കൂടെയ പഠിപ്പിക്കന്ന് കേ ഭയങ്കരതാണ് ഓ ഇംഗ്ലീഷ് ടീച്ചറ അപ്പ പിന്ന ഞാൻ മറ്റേ ലതോ സർവ കോശ ഘടനം പറ ത്ര വിചാരം എനിക്കല്ലെ അറിയു
ഓ നീ ഇപ്പഴ പഠിപ്പിക്കാൻ പോന്നാ
ഉണ്ടടി ഇപ്പൊ ഒരാഴ്ചയായിട്ട് വയ്യാത്തോണ്ട് പോക്കില്ല
ഓ
ഇനിയിപ്പ അടുത്ത ആഴ്ച ആണെങ്കിൽ പോവാൻ പറ്റൂല. അടുത്ത ആഴ്ച ഇന്റേഷിപ്പ്ല്ലേ അപ്പൊ സ്കൂള് സമയത്ത് എ ത്തണം മറ്റേ ഞാൻ ട്യൂഷന് പോയിട്ട് ക്ലാസ്സിൽ എത്തുമ്പോൾ കൊറച്ച് താമസിക്കും. ഒമ്പതരക്ക് നമ്മുക്ക് ക്ലാസ്സിൽ കേറണം. ഞാൻ എത്തുമ്പം കുറ ച്ച് താമസിക്കും. ട്യൂഷന് പോയിട്ട് ക റങ്ങിയൊക്കെ വരുമ്പം
ഓ നീ എങ്ങനെ പോന്ന് ബസ്സില്ല ബ അവിടെ വരണ്ടാ ബസ്
ആ് ബസ്സുണ്ടടി ചിദറ വരെ ഉണ്ട്. ചിദറ ഓ സ്ഥലം പറഞ്ഞോളു ആഹ് അവടെവരുണ്ട്
ഹുഹ്
അപ്പൊ പറമ്പ് കുറ്റിക്കാടു പോും.
ആഹ് ആഹ്
അവ്ട്ന്ന്ങ
ആഹ് ആഹ്
ഉം ഓക്കെ ഞാൻ വിളിക്കാമേ ഇതി തന്നെ വിളിക്കാമേ